ഹലോ കേൾക്കുന്നുണ്ടാ
കേൾക്കുന്നുണ്ടോ ഞാൻ പറിണത്
ആഹ് കേൾക്കുന്നുണ്ട് സുഖംതന്നെയാ കേൾക്കുന്നുണ്ടാ ഞാൻ പറയുന്നേ
ഹലോ
ആഹ് കേക്ക്ന്നുണ്ട്
ഞാൻ പറയണ കേക്കുന്നുണ്ടോ ആ സൗണ്ട് കൊറവാണല്ലോ
അത് റേഞ്ചിന്റെ ഇഷ്യൂ എന്നതാ മഴയല്ലേ ആഹ് മഴയല്ലേ ണ്ട് ഇപ്പം മഴ കൊറവാ ഇന്ന് മു ഇന്ന് രാത്രിയെല്ലാം ഭയങ്കര മഴയാ
ആഹ് ഇവിടിം അതന്നെ രാത്രി നല്ല മഴയായിരുന്നു
ആഹ കാറ്റും മഴയും
അഹ്പ്പോ മഴയൊക്കെനിന്ന് ഇപ്പങ്ങനെ കൊഴപ്പല്ല അപ്പൊ ചെർതായിട്ട്ങ്ങനെ വെയ്ലടിച്ച് തൊട്ങ്ങീറ്റ്ണ്ട്.
രാവിലെ മയെണ്ടയി ഞാൻ അലക്കാൻ പോവുബേതേക്ക്‌ മഴായ്യിട്ട് ഇങ്ങ്കേറി.
ആഹ്
ഇപ്പം ചായൊടിയെല്ലാം കയ്ഞ് നിങ്ങള്ത് ചായുടില്ലാം കഴിഞ്ഞോ?
ആഹ് താപ്പചായുടി കഴിഞ്ഞിട്ടൊള്ളൂ.
ഓഹ്
ഇന്ന് കുട്ടിയാളെ സ്കൂളൊന്നുംഇല്ലല്ലോ?
മദ്രസീണ്ട്
ആഹ് ഇവടെ പിന്നെ കുട്ടിയാൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവര് നേരം വൈകിട്ട എണീറ്റത്.
ആഹ് മദ്രസിഇല്ലോണ്ട് ഓം മദ്രസി പറഞ്ഞേച്ചി പിന്നെനാസ്തിയാക്കി. അല്ലഞ്ഞി പത്ത് പയ്നൊന്ന് മണിയാവുമ്പേ ഓന് എതൊള്ളു.
ആഹ്, ആഹ്
മുസ്കൂളില്ലാതോണ്ട് നേരം പറ്റിയ ഇണ്ടാവ ഒംമ്പമണിക്കഇണ്ടാവ.
ആഹ്, ആഹ്
ത്തിൽ ഉണ്ടായ്ട്ടില്ലേ?
ആഹ് ഇന്ന് ചായെക്ക് എന്തായിരുന്നു?
ഇന്ന് ഇഡ്ഡലി ചട്നി.
ആഹ് ഇവടി അതെ ഇവിടെ ഉഴ്ന്ന് ദോഷിം പിന്നെ സാമ്പാറും.
ആഹ് ഓഹ് ഹെ കൊറെയായി പത്തിലും ദോശയെന്നെ തിന്നിട്ട് മക്കംപർഞ്ഞീനി ഇഡ്ലി ആക്കിക്കോ കൊറെ കുട്ടികൾ ഉണ്ടാ? ഹെലോ, ഹെലോ ഹെലോ ഹെലോ ഹെലോ ഹെലോ ഹെലോ ഹെലോ
ഞാൻ പറയ്ണത് റേയ്ഞ്ചിന്റെ പ്രശ്ന തോന്നൂട്ടാ.
ഓര് കേറിയിപ്പം കൊറെ നേരം ഒന്നും ഉണ്ടായില്ലേനീ, ഇപ്പൊ കേക്കുന്നു ആഹ് ആഹ് അത് നമ്മക്കുണ്ട്. ആ റേയ്ഞ്ച് അമ്മക്ക് ഉണ്ടങ്ങന്നെ മഴവന്ന ദിവസം ഒന്നും കിട്ടൂല.
അതെ
മയേ അധീകം റേയ്ഞ്ച് കൊറവെന്നെയാണ്. വൈഫൈക്കും കിട്ടുന്നില്ലല്ലാ എല്ലേനും റേയ്ഞ്ച് കൊർവ. ആഹ്
മൂത്തത് പെൺകുട്ടി അഞ്ചാംക്ലാസ്സില്. രണ്ടാമത്തെത് ആൺകുട്ടിയാണ് രണ്ടില്. പിന്നെ മോള് ചെറിയെ മോള് മൂന്ന് വയസ്സ് ആവ്ണേള്ളു.
ഓഹ് ഇൻക്ക്‌ രണ്ട് ആമക്കളാ ഒരാൾ പ്ലസ് റ്റു കയ്ഞ്ഞു ഒരാൾ അഞ്ചാം ക്ലാസ്സില് സ്കൂള് ഉം ഡിഗ്രിക്ക്‌ കൊട്ത്തിട്ടുണ്ട് ഓന്.
അതെലേ ആ ഇപ്പൊ ഡി പ്ല പ്ല ടുവിന്റെതൊക്കെ കയ്ഞ്ഞല്ലോ? കിട്ടീട്ട് സീറ്റ് കിട്ടിട്ടില്ലല്ലോ?
ഇല്ല കിട്ടീന്നില്ല കിട്ടീല്ല ഓന് പോളില് അയ്റ്റ് ആഹ് പോളിലും ഐ ടിയിലും എല്ലാം കൊടുതിന് കണ്ണൂര് ഉം ആദ്യം കൊടുക്കുന്നു വീട്ടിൽ ഉമ്മിഉപ്പിയെല്ലംണ്ട്.
ആഹ്, ആഹ് ഇപ്പൊന്താ രാവിലത്തെ പണി എല്ലാ പണികളും കഴിഞ്ഞപ്പൊ വീട്ടില്?
ഇല്ല അലക്കും കഴിഞ്ഞ് നാസ്തിയാക്കി ഇനി അടിച്ചുവാരണം തൊടക്കണം.
ആഹ് ചോറ് ചോറും കറിയൊക്കെ വെക്കണ്ടേ? യാ ഉമ്മവെയ്‌ക്കോ
ഞങ്ങൾക്ക് മറ്റേതൽക്കണ്ടോ നാസ്തീ ദോശീ അങ്ങനത്തെ ഉച്ചക്കത്ത് അത് ഉമ്മയാ ബാക്കിയല്ല ഞാൻ എടുക്കും ആൽ ക്കും സാദാ ചോറഞ്ഞ അപ്പ ഉച്ചക്ക് രാത്രി നമ്മൾ പത്തിലോ അങ്ങത്തി ലൊക്കെ കൂടി
ആആഇവിടെ അതന്നെ രാത്രി ചപ്പാത്തി അല്ലെങ്കില് ദോശ അങ്ങനെ ചോറ് കഴിക്കില്ല മക്കളും അങ്ങനെ തന്നെ ഏ. മക്കക്ക് തീരെ പറ്റില്ല
ചോറ് കഴിക്കാ ചോറെങ്കിലും ആരും അടുപ്പിക്കില്ല ബിരിയാണി അങ്ങനത്തെന്നേതിന്നെ മന്തി അങ്ങനത്തെ
അങ്ങന ആയാലും കഴിക്കില്ല അവർക്ക് എന്തെങ്കിലും ദോശ ന്തെങ്കിലും കിട്ടിയാൽ മതി
നി ക്ക് ബിരിയാണി ആയാലും പ്രശ്നല്ല രാത്രി
അതെല്ലെ ആഹ ഇന്നലെ ഞാനിവിടെആ ഉച്ചക്ക് പിരി ബിരിയാണി വച്ചത് അപ്പ രാത്രി ആർക്കുംവേണ്ട ഞാൻപ്പോ ഉച്ചക്ക് കണക്കാക്കിട്ട്ന്നെ വെച്ചള്ളൂ പിന്നെ ഒരു ഇത്തിരി ബാക്കി ക്കി ഇണ്ടായിരുന്നു
രാത്രി നമക്ക് ഉച്ചക്ക് വെച്ചാ പിന്നെ രാത്രി ഇടുക്കും അതെല്ലാ കുട്ടികള്ന്നും അയ്ന് പ്രശ്നല്ല വേറെന്നും തിന്നില്ല
ഇവിടെ അതും വേണ്ട ബിരിയാണി വെച്ചാലും മന്തി വെച്ചാലും ഒന്നും വേണ്ട പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും ദോശ എന്തെങ്കിലും ഇണ്ടാക്കി കൊടുത്താല്
ഓ പത്തിൽണ്ടാവില്ലേ ങ്ങളാട്ടിൽ
പത്തി പത്തിരിയല്ലേ
ഓ നമ്മളക്ക പത്തിലാ
പത്തിലലെ ഇങ്ങനെ മാവ് ചൂട് ചൂടള്ളത്തില് കൊഴ്ച്ചിട്ട്
അല്ല സാധാ പച്ചവെള്ളത്തി കൊയിച്ചിട്ട് ഈ എലിച്ചെപ്പില്ലേ എല വാഴ
ആഹ്
അതില് പരുത്തീറ്റ് ഓട്ടും കല്ലുമല് ഇടൽ
ആ അങ്ങനെ ആ ആഹ് മനസ്സിലായി മനസ്സിലായി ഉം ആ അതിന് ഞങ്ങള് വേറെന്തോ പേര് പറയും
ഉം
എന്റെ അമ്മ ഇണ്ടാക്കി പെരെയിരുന്നിങ്ങനെ കൊഴച്ചിട്ട് വാഴ ഇലേല് ഇതാക്കി ചുട്ട് എടുക്കാ ല്ലേ
അങ്ങനെ ചുടുവാ
ഇല്ല ഇവിടെ ആരും കഴിക്കില്ല തോന്ന്
ഓ നമ്മള നാട്ടിലതാ
ഇവിടെ മക്കൾക്കായാലും ആർക്കായാലും അത് ഇഷ്ടില്യ
ഉം
അപ്പൊ ഞാനതൊരു പത്തിരി ഇണ്ടാക്കും ചൂടള്ളത്തില് മാവ് കൊഴച്ചിട്ട്
അത് നൈസായിട്ട് പരത്തുന്നല്ലേ
ആ നമ്മള ചുട്ടെടുക്കണത് നൈസ് പത്തിരി ഇണ്ടല്ലോ അത് എങ്കേ കഴിക്കുള്ളു കൊതികം ഈ ദോശ ഉള്ള് ദോശേം ഇഡലിയിണ്ടാക്കാ
ആ അല്ല പത്തിരിക്ക് നിങ്ങ ഇതെല്ലാം പറ്റോ ബട്ടർ ബട്ടറെല്ലാം പറ്റുവോ
ഏഹ് ഇല്ലില്ല ഇല്ലില്ല ഏയ് ബട്ടറില്ല അതും ബ്രെഡും ഒക്കെണ്ടെങ്കിൽ മാത്രം അതില് ഇതാക്കും പുളു പിന്നാ ഇപ്പൊ ദോശിണ്ടാക്കാണങ്കി നെയ്യില്ലേ നെയ്യ് ചെലപ്പോ വറ്റി കൊടുക്കും
ആ അവര് അങ്ങനെയാക്കുന്നാണ് ഇങ്ങനെ ബട്ടർ പത്തിരില് വെലീല് ബട്ടർ ഈ നെയ്യ് വര്ത്തിയിട്ട് പിന്നെ മല്ലിച്ചെപ്പൂ അല്ലിട്ടിട്ട്
അയ് ശെരി ആഹ് അങ്ങനെ ആ ആ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്
ആ പാലപ്പത്തിനെല്ലാം ചുടുന്ന പോലെ ഈ
ആഹ് ആഹ്. പാലപ്പന്ന് പറഞ്ഞ ഞങ്ങളിവിടെ വെള്ളപ്പന്ന് പറയും അല്ലെ പാലപ്പം നിങ്ങളുണ്ട ഇങ്ങനല്ലെ പച്ചരി പച്ചരി വെള്ളത്തിലി ട്ട് തെങ്ങേം അ ചോറൊക്കെ വെച്ച്
ആഹ് അയിലെൻറ്റ് മേലേല് ക്യാരറ്റും കൊർച്ച് ഈസ്റ്റൂടും പാലപ്പത്തിന് ആഹ് അതന്നാ ഞങൾടെ
പ്പന്ന് പറയും
ഓ നമ്മള് പാലപ്പയ്ന്റെ മേലേല് ക്യാരറ്റും ഈ നന്ദി ഈ മല്ലിച്ചെപ്പൂടും
ആ ആ ആ മല്ലിച്ചെപ്പിടൂലെ എല്ലാതിലും
ആ മേലെ ബീ തീറ്റാവുബം മേലേല് ക്യാര്റ്റും മല്ലിച്ചെപ്പും പെറും
ആഹ് ആഹ് അയി ശരി ആഹ് ആഹ് ആഹ്
വെള്ളേപ്പം ന്ന് പറിയ്ന്നത് വേറെ കോരി വെറ്റീട്ടിള്ള ആ അങ്ങനെ ആ അര്ച്ച് പച്ചരി മാത്രം അര്ച്ചീട്ട് ചോറും കൂട്ടീറ്റ് എന്നിട്ട് നെയ്യില് ക്കു
ആഹ് ആഹ്. പച്ചരി മാത്രല്ല അത് ഞങ്ങളവിടെ എന്താ ദോശാന്ന് പറയും
അല്ല ഇത് നെയ്യിലന്നെ കോരി എട്ക്കല്. പാട് നെയ്യലമ്മള് മധുരറ്റപ്പാനെല്ലാം ചുടുന്നില്ലേ ഉണ്ണിപ്പന് അതേപോലെ നെയ്യാക്കീറ്റ് അയ്ലേക്കല് കോരി വിത്തല്
നമ്മള ഇതില് ഓരോ രീതീ ഇണ്ടാക്കണ രീതി വ്യത്യാസൊണ്ട് പറയണ പേരും വ്യത്യാസിണ്ട് ല്ലെ
അൽഹംദ് ഓരോ വിത്യാ അങ്ങനെ അറിയുന്നുണ്ടോന്ന് എങ്ങനെ ഒരുതല എല്ലാം തിരിയും ഭക്ഷണത്തിനെ പറ്റീറ്റും അതേതും നമ്മ ഞനധികം യൂട്യൂബിലൊ ക്കീറ്റന്നെ ആക്കല്
അയ് ശരി. എന്താണ് കൂടുതല് വെക്കല് പച്ചക്കറിയൊക്കെ വെക്കോ
ആഹ് അതല്ലാം ബെക്കും. അത് ഉച്ചകക്കും പച്ചക്കറിയന സാമ്പാറു അങ്ങൻതെനും വെക്ക. മീൻകറി, മീൻ കറി എങ്ങനെണ് നിങ്ങള് വെക്യാ. തേങ്ങര്ച്ച്ട്ടൊ. അല്ല. മോള് ഇട്ട്ട്ടെന്നെ വെക്ക
മുളക് ഇട്ടിട്ട് ഇങ്ങനെ കട്ടീലോ
ആഹ്. എൽ രണ്ട് കൊറേ തക്കാളി ഇട്ടിട്ട് കട്ടീലാക്കീറ്റ് അവരൊക്കെ തെങ്ങ. ചെമ്മീനെല്ലാം തെങ്ങാര്ച്ചിട്ട് വെക്കും
ആഹ് ആഹ് ആഹ്. ഇവടെ എങ്ങനെയാച്ചാ കൂട്തലും തേങ്ങ അര്ച്ചിട്ടാ വെയ്ക്ക. തേങ്ങയും പെരിഞ്ചീരകവും അരക്കും
അതെ എൻ്റെ മക്കൾക്ക് അത് ഒന്നും പറ്റൂല്ല
ആഹ്. പിന്നെ മുളക് ഇട്ട് വെകും. അത് ഇങ്ങനെ കട്ടീല് കൊടം പുളിയൊക്കെ ഇട്ടിട്ട്
ആ കൊടംമ്പുളി നമ്മള് ഇപ്പം മാങ്ങാ പുളിയാകീക്ക്
മാങ്ങാ മാങ്ങാപ്പുളി എന്ന് പറയ് ഇര് ഇതല്ലേ ഒരു നീളം പുളി ആ
അല്ല നമ്മ മാങ്ങ ചെത്തീറ്റ് ഒണക്കീറ്റ്.
ആഹ് ആഹ് ആ അങ്ങനെ. ആഹ് അതെ അതെ ആ ഞാൻ ചെലേ സെൽത്ത് ഞാൻ കണ്ടീണ്ട്‌ മാങ്ങ ചെത്തി ഒണക്കീട്ട് പിന്നെ അതുപോലെ ഇരുമ്പാബുളി ഇടൊല്ലോ കറീല്.
ആഹ്. മ് മ്. കൊടപുളിന്നെ പൊർക്കാനെലോം ഉണ്ട്.
ആഹ് ആഹ്.
ക്കുന്നാണ് മയക്കാൽത്തെല്ലാം. ചെര്റ്റെല്ലാം പൂകവെച്ചിട്ട്. ഈ
ആഹ്. അതെ അതെ അതെ. അത് അച്ചാറൊക്കെ ഇടു അല്ലേ.
ആഹ്. ആച്ചാറെല്ലാം ഇടും
ആഹ് ആഹ് ആഹ്. അപ്പൊ അതൊക്കെ വീട്ടില് മാവൊക്കെ ഉണ്ടോ
ഇപ്പം ഈ ആദ്യം മാവെല്ലാം ഉണ്ടായിനി ഇപ്പം വീട് പൊളിച്ച് എട്ത് പുതിയായിറ്റ് എട്ത്തൊണ്ട് മാവ് ഒന്നുല്ല എല്ലാം പോയി.
ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോ ഒക്കെ ഇങ്ങനെ
ആഹ് ആഹ് ഇപ്പം
ഞങ്ങളെ ഇവിടെ ഇങ്ങനെ സ്ഥലം കൊറവാണ് മരങ്ങളൊക്കെ അപ്പൊ ഞാനീ ചെറിയ നമ്മളെ ച കുള്ളമാവ് എന്നൊക്കെ പറയില്ലേ. അതും പിന്നെ അതിന്റെ പ്ലാവും ഒക്കെ അത് അങ്ങനത്തെള്ളത് വാങ്ങിച്ചു വെച്ചു ഞാന്.
ഞമ്മള് ഇപ്പ സപ്പോട്ട ചാമ്പങ്ങ പിന്നെ പേരക്ക അങ്ങനത്തെല്ലാണ്. കുറച് കുറച്.
ആ ഇവിടെ ഇണ്ട് ഇപ്രാവശ്യം ചാമ്പക്ക ഉണ്ടായി ഞാന് രണ്ടു കൊല്ലായി വെച്ചിട്ട്. പ്രാവശ്യമാണ് ഉണ്ടായത് അപ്പൊ കൊറച്ച് തയ്യകള് സ്ഥലല്ല സ്ഥലം ആകെ. അഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പൊ അതില് വല്യ മ രാവണത് വെച് കഴിഞ്ഞാല് ശരിയാവില്ലല്ലോ എന്ന് വച്ചിട്ട്.
നമ്മളോ അങ്ങനെ വെച്ചിന് ചെറിയ ചെറിയ രണ്ട് തയ്യും വെച്ച്.
ആഹ് ആഹ് ആഹ്.
ബബ്ലിൻ സ്റ്റാർ പുളി എന്ന് പറഞ്ഞിട്ട് ഒരു സാദനം ആത്.
ആഹ് ആഹ് ഇവിടെണ്ടായിരുന്നുട്ടോ ഞാൻ എന്നിട്ട് വെട്ടി. അത് ഞങ്ങളുടെ ടറസിന്റെ മുകളക്കോ അങ്ങനെ ഈ ജനലിന്റെ അവിടക്കോ. അങ്ങനെ വീണിട്ടേയ്
ഓ അത് ഞാൻ ചെറുത വങ്ങീന് ചെറുതയ. ഇല്ല ദൂര സ്ഥലത്തായിട്ട ഇപ്പ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.
ആ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ വാടി വീഴയാണ്. അപ്പൊ ഞാനത് ഇങ്ങനെ ഞാൻ ജനലിൻറെ ഇവിടേക്ക് ഇപ്പൊ പാമ്പിന്റെ ശല്യൊക്കെ ഉള്ള കാരണം. അപ്പോ ഇക്ക് പേടിയായി. ഇത്ങ്ങനെ പന്തലിച്ച് നിൽക്കല്ലേ മരം മറ്റേതൊക്കെ അങ്ങനെ കൊമ്പ് വെട്ടിക്കൊടു. കുഴപ്പല്ല ഇത്ങ്ങന പിന്ന പിന്ന ഇതായപ്പോ ഞാനന്ത് ചെയ്തോ ഒക്കെ ഞാൻ വെട്ടി.
ആഹ്, അ തെങ്ങന്നെ അമ്മളും വെട്ട്യേ, അമ്മള് മാ ജനൽന്റെ അണ്ട്ക്കൊന്നും വെക്കലില്ല. ചെടിയും
ആഹ്, അതെ പാമ്പ്കൾടെ ചെൽപ്പോ അയ്ലെങ്ങനെ എഴഞ്ഞ് വന്ന് കേറിയാല്.
ആഹ് അന്നരപ്പ അന്നര ആന്നെ അന്നര അതു തൊടങ്ങിയെരേ ആരു ഒന്നും പക്കേല്ല്യ. ഇപ്പൊ ഒന്നും അങ്ങൻത്തേന്നും പറയുന്നേന്നും കേട്ടി
ഇല്ല, ഇപ്പൊ കൊറവാണ്. ഇപ്പങ്ങനെ ചൂട് കൊറഞ്ഞല്ലോ പ്പൊ തണ്പ്പായല്ലോ, ഇപ്പൊ എവിടെങ്കിലൊക്കെ ങ്ങനെ ഇരിയ്ക്കേരി മറ്റേത് നമ്മൾ ഇങ്ങനെ ആഹ് ഇപ്പൊ പട്ട്യേള ശല്യാണ്.
ആഹ് ആഹ് അയ് വിട്യുണ്ട്.
അയ്യോ ഒ എവിടിം ഞാപോ ഫുൾ കസേര ഞാന് ഉമ്മർത്ങ്ങനെ കമഴ്ത്തി വെച്ചേയ്ക്കാണ്. ആൾക്കാര് കണ്ടാ വിചാരിയ്ക്കും ഇവടെ ആളില്ല്യാ ത്ത കേവീടാന്ന് കാര്ണം കസാര വെച്ച് കാണുമ്പഴേ ആൾക്കാരെ വിചാരം അതാണ്. ആരുണ്ടാവില്ല്യാ. അവ്‌സാനം പോയിട്ടുണ്ടാവുന്ന ഞാനീ പ. ട്ട്യളെ ശല്ല്യം കാര്നാണ് ഞാനിപ്പോ അങ്ങനെ താ
എല്ലടത്തുണ്ട് ട്ട്യള് ഇപ്പ മ്പ ആഹ് ആഹ് ന്നാ